എന്താ അങ്ങനെ പോകാ ഇപ്പ ഭയങ്കര തെരക്ക് കാര്യങ്ങളൊക്കെ ആയിറ്റ് ഇങ്ങനെ ഇപ്പൊ ഇന്ന്പ്പൊ തിങ്കളാഴ്ച്ചക്കായിലെ ഇപ്പ ഇപ്പൊ സാധാ കോളേജ് തോർന്ന് അത്പോലെത്തെ ജോലി കാര്യങ്ങളോക്കായി ഇപ്പ അയ്ന്റെ തെര ക്കിലാ ഭയങ്കര പ്രയാസപ്പൊ ഇങ്ങള ഇപ്പ എന്താടാ അവസ്ഥ
ഞാനിപ്പോ വൈന്നേരംല്ലേ എന്റെ കൃഷിത്തോട്ടത്തിലേക്ക് ഒന്ന് എറങ്ങിയതാണ് മഴ പെയ്യുന്ന്ണ്ട് മഴ പെയ്യ്ന്ന്ണ്ട്ന്നൊ കൂട്തല് മഴ വന്നാല് ചെല ഏ ചെല കൃഷികളൊക്കെ നശി ച്ച് പോകെ പ്പ അയ്ല് വെള്ളം കെട്ടി നിക്കാതെ സൈഡി കൂടെ ഇടെങ്കിലൊരു വെള്ളം ഒഴിച്ച് പോവാള്ളെര് ഏഹ് വെള്ളത്തില് ഒളിച്ച് പോക്ന്ന ഒര് അവസരം ഇണ്ടാക്കി കൊട്ക്കാന്ന്ള്ള നെലക്ക് കൈക്കോട്ട് എട്ക്കും ഇതക്കെ ഇട്ത്ത് എറങ്ങിയതാ
അതെ അഹ് പറഞ്ഞപ്പളാ കൃഷിന്ന് പറഞ്ഞപ്പളാ ഞാന്പ്പോ വെച്ചാല് ഞാനിങ്ങനെ ഒരു ഈ പണ്ടത്തിന്റെ കാര്യ ഒരു ഭാഗായി യിട്ട് ഇങ്ങനെ ആസാം പോല്ള്ള ഒര് സംസ്ഥാനത്തിലാപ്പ ഇള്ളത് അപ്പ ഇബടെ എന്താ വെച്ചാല് കൃഷിന്ന്ള്ളത് യഥാർത്ഥയ്ക്കാണ് ഇപ്പളാണ് ഇച്ചോരു അയ്ന്റെ ഒരു അന്ഭവം കിട്ട്ന്നത് കാര്ണം കേരളത്തിലൊന്നും നമ്മക്ക് ഇത് കൃ കൃത്യമായിട്ട് അനുഭവിക്കാള്ള ഒരു അവസരല്ല കാര്ണം കേര്ളംന്ന്ർഞ്ഞ കൃഷികള് ഭയങ്കര രീതില് നഷ്ട്ടപ്പെ ട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം മാറി ആളുകള് കൃഷി സ്ഥലങ്ങളൊക്കെ അവര്ടെ സ് വീട് കയറ്റാൻ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഉപയോയ്ക്ക്ന്ന രീതിയായി പക്ഷെ ഞാന് വടെ ആസാമില് വന്നപ്പൊ ഇവടെച്ച ഇബടെ ഭയങ്കര വ്യത്യാസം അപ്പോ ഇബടെ പെരന്ന് ക്ക കൃഷി സ്ഥലങ്ങള് ഇപ്പോ ഇപ്പോ ഞാൻ പോലും നിൽക്കുന്നത് നെൽ കൃഷിയ്ള്ള സ്ഥലാ ഇബടെ നെൽകൃഷി ചോളം അത്പോലെ തന്നെ ഈ അമ്മളെ നട്ട്ള്ള ഒര്പാട് കൃഷികള് ഇബടെ നടക്ക്ണ്ട് മീൻ കൃഷി അങ്ങനെ ഒരുപാട് കൃഷികള്ണ്ട് അപ്പൊ ഞാൻ മനസ്സിലാവ്ന്ന് കൃഷിയെ പറ്റി പറയാന്ന്ണ്ടെല് മനു ഷ്യരുടെ പുരാതന കാലം പയക്കമേറിയ കാലങ്ങളെ തൊട്ടേ ഇള്ളോരു തൊയ്ലാണ് കൃഷിന്ന്ള്ളത് അവര് തൊയ്ല് ആദ്യം മുതലേ നടത്തി വെര്ന്നൊരു കൃഷി ഒരു തൊയ്ല് അവര്ടെ വര്മാന മാർഗ്ഗമാണ് തൊയ്ല് ന്ന്ള്ളത് അവരതിൽ നിന്ന് ലഭിക്കുന്ന പണം അല്ലെങ്കി അതൊരു പക്ഷേ ഇതില് ചെരക്കായിട്ട് അവര് അവരുടെ കുടുംബത്തെ നോക്കാനും അവരുടെ വീട്ടാവശ്യങ്ങൾക്കും എല്ലാത്തിനും വലിയ രീതിയില് ഉപയോഗിച്ച്ന്ന ഒരു വസ്തുവായിര്ന്നു ഈ തൊയ്ല് കൃഷി ന്ന്ള്ളത് ഇപ്പ നമ്മക്കറിയാ നമ്മടെ ഭക്ഷണത്തിന്റെ പ്രധാനപ്പെട്ട ഉറവിടംന്ന്ള്ളത് കൃഷിയാണ് ഇന്നത്തെ കാലത്ത് നമ്മക്കറിയാ ഒര്പാട് കോടിക്കണക്കിന് ഏക്കറകളിൽ കൃഷി ചിയ്യ്ന്ന ഒര്പാട് സംസ്ഥാനങ്ങളൊക്കെ ഇണ്ട് അപ്പ ഇത്തറിം സംസ്ഥാനങ്ങളിൽ ഇന്നക്കെ വര്ന്ന ഭക്ഷണ പദാർത്ഥാണ് ഇവര് കൃഷി ചെയ്തിട്ട്ള്ളെ ഭക്ഷണം നമ്മക്ക് ഇന്ന് ലഭിക്ക്ന്നതാണ് ഇപ്പ ഇന്നത്തെ കാലത്ത് നോക്കാണി കൃഷി ഭയങ്കര ഇതില് കൊറഞ്ഞു അതവാ ആൾക്കാര് കൃഷിയോട് താല്പര്യല്ല അപ്പ ആൾക്കാര് അൻസരി അവർക്ക് പൈസ കൊട്ത്തിട്ട് ഭക്ഷണം വാങ്ങുന്ന രീതിയിലേക്ക് മാറിന്ന്ള്ള താ അപ്പ നിങ്ങളോട് ചോദിക്കാണെച്ചാല് എന്താണ് ഇപ്പ നമ്മള് ആൾക്കാര് എന്താ കൃഷിന്നൊക്കെ മാറി നിന്നിട്ട് അവർക്ക് മറ്റ്ള്ള ഈ ഒര്പാട് ആനന്ദത്തിലാണ് അവര് മുഴ്കി ഇരിക്കുന്നെ എന്ത്‌ കൊണ്ടാണ് ഈ ആൾക്കാര് കൃഷിന്ന് പരമാധി ഇങ്ങനെ വിട്ട് നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങളെ അഭിപ്രായത്തില് എന്താണ് പറയാള്ളത്
എന്റെ അഭിപ്രായത്തില് വെച്ചാല് ഇപ്പ ആള്കൾക്ക് ഏഹ് അതിൽമ്മന്ന് അതിൽ മ്മേ കൃഷികളിൽ നിന്നൊന്നും വല്യ വരു മാന വരുമാനം ലഭിക്കുന്നില്ലാ എന്നാണ് ഏഹ് ഞാന് ഒര് ഇന്റെ ഒരു കേട്ട് കേൾവി കാര്ണം എന്താ ച്ചാല് സർക്കാറ് തന്നെ ആണ് ഏഹ് ഈ കൃഷി അല്ലെങ്കില് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് കൊറച്ചും കൂടെ പരിഗണന കൊടുത്താല് നമ്മക്ക് നമ്മുടെ നാടുകളിൽ നിന്ന് തന്നെ കൃഷി ചെയ്ത വസ്തുക്കള് നല്ല ശുദ്ധമായതന്നെ നമുക്ക് ലഭിക്കും മറ്റത് അന്യ സംസ്ഥാന നാടുകളിൽ നിന്ന് നമ്മക്ക് ഏഹ് കൃഷി ചെയ്ത വസ്തുക്കൾ എറക്കുമ്പോ അവര് ഇങ്ങോട്ട് എത്താന് ഒരു കേടു വരാ ത്ത രീതിയിലുള്ള രാസവസ്തുക്കളും മറ്റും അനാവശ്യമായ സാധനങ്ങള് നമ്മളെ ശരീരത്തിനെ കേടു വരുത്തുന്ന മറ്റു വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും അവരിങ്ങട്ട് കേറ്റി വിടുക അത് നമ്മുക്കൊരു നേ നമുക്ക് ശുദ്ധമായ ഒരു ഭക്ഷണ പദാർത്ഥങ്ങള് കിട്ടാനുള്ള ഒരു ഇതിനെ തട സമാണത് അത് നേരെ മറിച്ച് നമ്മുടെ നാടുകളിലന്നെ നമ്മള് കൃഷി ചെയ്ത്ണ്ടാക്കുകയാണെങ്കില് ഇ പ്പ നമുക്ക് വീടുകളിൽ തന്നെ നമ്മക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കൃഷികള്ണ്ട് ഏഹ് ഉദാഹരണത്തിന് തക്കാളി വഴുതനങ്ങ വെണ്ട ക്ക അങ്ങനത്തെ പച്ചക്കറികളുണ്ട് അതുപോലെ മറ്റ് അനേകം വസ്തുക്കള്ണ്ട് അതൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാൻ ഏഹ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷികളാണ് അതുപോലെ ഈ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് കൊറച്ചും കൂടി ഏഹ് ഓല് ആളുകള് പ്രധാന ആദ്യം മുൻഗാ നമ്മളെ മുൻകാല പൂർവികരൊക്കെ ഇങ്ങനെ കൃഷികളിലേക്ക് എറങ്ങിയിരുന്നു അവർക്ക് അത്യാവശ്യം കൊഴപ്പല്ലാത്ത ലാഭവും പിന്നെ ചെയ്യാന് പാടും ഏഹ് സ്ഥലങ്ങളും പറമ്പുകളും കാര്യങ്ങളും ഒരുപാടുണ്ടായിരുന്നു ഇപ്പൊ പറമ്പുകളൊക്കെ കൊറഞ്ഞ് വളരെ കൊറഞ്ഞ് അവിടെ കെട്ടിടങ്ങൾ ഉയർന്ന് വന്നു അതു പോലെ കൃഷി ചെയ്യാനുള്ള ഏഹ് സ്ഥലങ്ങള് വളരെ കൊറവായ ഒരു സ് അവസ് സ്ഥ കൂടി ഇപ്പ നിലവില് സാഹചര്യത്തിലുണ്ട് പിന്നെ ചെയ്യുന്നവർക്ക് തന്നെ വലിയ ഏഹ് ലാഭങ്ങളൊന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെ നമ്മക്ക് കേ ഒരുപാട് സ്ഥലങ്ങളിൽ കേക്കാൻ കഴിയും കൃഷി കർഷകർ സമരത്തിലാണ്ന്നൊക്കെ പറഞ്ഞോണ്ട് സമരം ചെയ്യുന്ന് എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഇതുവരെ കേട്ടതാണ് അപ്പ അങ്ങന ഒരുപാട് സാഹചര്യങ്ങൾ നി ഏഹ് നിലനിൽ ക്കുന്നത് കൊണ്ട് തന്നെ കൃഷിക്ക് ആൾക്കാര് പ്രാധാന്യം കൊടുക്കുന്നത് വളരെ കുറഞ്ഞതാണ് അവർക്ക് ഈ ഫുഡ് തയ്യാറായത്ണ്ടാവുമ്പോ ഇപ്പ എല്ലാരും ഹോട്ടലുകളെ ഏഹ് ഹോട്ടലുകളും മറ്റും ആളുകള് ഏഹ് കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഓല് ഭക്ഷണ പദാർതഥങ്ങൾക്ക് മറ്റും വേണ്ടി അവിടെന്ന് വാങ്ങിക്കൊണ്ട് വരാ അപ്പോ ഒരുപാട് ഓൺലൈൻ ആപ്പുകള് വന്നിട്ടുണ്ട് ഭക്ഷണം ഏഹ് നമ്മള് അതിന്ന് ഏഹ് നമ്മള് ഓർഡർ ചെയ്താൽ മതി നമ്മുക്ക് നേരെ നമ്മള് വീട്ടിലേയും വീട്ട് മുറ്റത്തേക്ക് സാധനം എത്തിച്ച് തരും അങ്ങനത്തെ അവസ്ഥൊക്കെ ഇപ്പത്തെ ഈ കൃഷിയുടെ സംഭവം ഇല്ലാത്തൊണ്ട് തൊടങ്ങി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് താങ്കളുടെ അഭിപ്രായം എന്താണ്
അതെ നിങ്ങള് പറഞ്ഞേല് ഏറ്റവും ഒരു കാര്യം വെച്ചാല് നമ്മള് നമ്മക്കന്നേ നമ്മളെ വീട് മുറ്റത്ത് നമ്മക്ക് തൊടങ്ങാൻ പറ്റിയ ചെയ്യാൻ പറ്റിയ ഒരുപാട് കൃഷികളുണ്ട് ചെറിയ തോതിൽ അത് നമ്മക്ക് നമ്മടെ വീ ട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ തക്കാളി വെണ്ടക്ക അതുപോലെ തന്നെ മറ്റുള്ള മറ്റുള്ള ഏഹ് പച്ചക്കറികളൊക്കെ മറ്റുള്ള പഴ വർഗങ്ങളും നമ്മക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഇത്തരം ക ചെറിയ രീതീല് നമ്മക്ക് നമ്മളെ ആവശ്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റണ രീതില് നമ്മക്കൊന്ന് പോയി ചിട്ടയാതി വളർത്തി എടുത്താല് അതാണ് ഏറ്റവും നമ്മടാരോഗ്യത്തിന് നല്ലത് കാരണം വിത്ത്കള് കൊറഞ്ഞ വെലക്ക് അമ്മക്ക് അമ്മളെ മാർക്കറ്റുകളും പോയാ അമ്മക്ക് വാങ്ങാൻ പറ്റും പക്ഷെ ഇത്തരം രീതിയില് നമ്മള് പൊറത്ത്ന്ന് വാ പൂട്ത പൂർണമാ ട്ട അമ്മള് അവലംമ്പിക്കുമ്പോ സ്വാഭാവികാ ഇങ്ങള് പർഞ്ഞൊരുപാട് വിഷാംശം അടങ്ങിയിട്ടുള്ളൊരുപാട് ഭക്ഷണ ക്ര പദാർത്ഥങ്ങളതിലുണ്ടാവാൻ സാധ്യത ണ്ട്ന്ന്ള്ളാ അപ്പൊ ഞാൻ മൻസ്സിലാക്കുന്ന ഇത്തരം രീതിയില് അമ്മള് അമ്മളെ വീട്ട്മുറ്റത്തെന്നെ വലിയ രീതിയിലമ്മക്ക് തൊടങ്ങാൻ പ റ്റാന്ന്ണ്ടെങ്കില് അതാണ് ഏറ്റവും നല്ലത് അമ്മക്കും നമ്മടെ കുടുംബത്തിനും നമ്മടെ വരാൻ പോകുന്ന സമുദാ യത്തിനൊക്കെ അവരുടെ ആരോഗ്യം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ മാർഗ്ഗം ന്ന്ള്ളെ ഞാൻ മൻസ്സിലാ ക്ക്ന്ന് ആ ഒരു കാര്യാണ്. അപ്പൊ നമ്മള് നമ്മളെ ചുറ്റും തെന്നെ ഇത്തരം ഈ കൃഷികൾ തൊടങ്ങാൻ പറ്റും ന്ന്ള്ളാ. പിന്നെ പ്പോ ഇങ്ങള് പർഞ്ഞ കാര്യച്ചാല് ഇതാണ് നമ്മളെ പണ്ടൊക്കർഞ്ഞാ ഒരുപാട് കൃഷി സ്ഥലങ്ങള് നമ്മളെ നാട്ടില്ണ്ടായിരുന്നു. അത് ഇന്ന്പ്പൊ അതിനൊരു സ്ഥലങ്ങളില്ലാത്തൊരവസ്ഥയായി മാറി നമ്മളെ നാട്ടില് പ്പല്ലാരവരുടെ വീടുകള്ണ്ടാക്കാനും വേണ്ട അവർക്ക് അവരുടെ വ്യവസായ സ്ഥാപനങ്ങള് തൊടങ്ങാനൊക്കായിട്ട് ഇത്രീം കൃഷി സ്ഥലങ്ങള് മണ്ണ്ട്ട് നെകത്തിയിട്ട് അവടെ വലിയ വലിയ സ്ഥാപനങ്ങള് പടുത്തുയർത്തുന്ന തെരക്കില അപ്പൊ ഇത്തരം കൃഷികളോടുള്ള താല്പര്യം മനുഷ്യർക്ക് കൊറഞ്ഞ് പിന്നെ അവർക്ക്ന്നർഞ്ഞ മണ്ണ് അറിലെറങ്ങ്ന്ന അല്ലെങ്കി തൊ കൺ കൈ കൊണ്ട് പണിയെട്ക്ക്ന്ന വേർക്ക്ന്ന പണിയന്നൊക്കെ മനുഷ്യർക്ക് ഭയങ്കരത് കൊറേ ഇന്നത്തെ അമ്മളെ കേളകാർക്കൊക്കെ വയങ്കര ബുദ്ധിമുട്ടായി അപ്പൊ അവരിത്തരം പ്രേ മ പതിനെ മാറിന്ന്ട്ട് എത് പൈസ കൊടുക്കാൻ താല്പര്യള്ളൊരാൾക്കാരെ മാറീന്ന്ള്ള അപ്പൊ എന്തൊരു എത്ര പൈസൊട്ത്ത്ട്ടും ഇത്തരം കൃഷികളിലേക്ക് എറങ്ങാ ആൾക്കാക്ക് വെല്ല്യെ താല്പര്യല്ല. പിന്നെപ്പൊ ഞാൻ മൻസ്സിലാക്കുന്നത് ഇതിന്റെ വരുമാനും ഭയങ്കര തുച്ഛാന്ന് തോന്നുന്നു കാരണം പലപ്പോഴും നമുക്കറിയാം ഇത് മഴയൊക്കെ ഭയങ്കരതി ചെലപ്പോ കൃഷിയെ ബുദ്ധിമുട്ടാവുന്ള്ള. വലിയ രീതിയിൽ മഴകളൊക്കെ പെയ്താല് ഇത്തരം കൃഷികൾ ഭയങ്കര രീതിയില് നാശത്തിലാകും. ആഹ് നഷ്ടത്തിലാകും അതായത് ഈ കർഷകരൊക്കെ നമക്കറിയാം അവർക്കൊക്കെ ചെല സമയങ്ങളിൽ മാത്രാണ് വലിയ രീതിയിൽ സമ്പാദിക്കാൻ പറ്റാ. ഈ അപ്പ ഇത് ഇത്തരം പ്രയാസഘട്ടങ്ങളിലൊക്കെ വലിയ രീതിയില്ള്ള ബുദ്ധിമുട്ട് അവർക്ക്ണ്ടാവുന്ന്ള്ളാ അപ്പൊ ഞാൻ മനസിലാക്കുന്നെ സർക്കർ ത്രേ രീതിയിലൊക്കൊന്ന് സബ്സിഡി മറ്റുള്ള ആനുകൂല്യങ്ങൾ ഇത്തരം കർഷകർക്ക് നൽക്കാന്ന്ണ്ടെങ്കില് ഞാൻ മനസ്സിലാക്കുന്ന വലിയ രീതിയിലവർക്ക് ഉപകാരപ്പെടുന്നൊരു വസ്തുതിയായി മാറുന്ന്ള്ളതാ. ഇപ്പോ നമ്മള് നോക്കാണ് നമ്മളെ ഇന്ത്യാന്ന്ള്ളത് ഇന്ത്യന്ന് പർഞ്ഞാല് ഒരു കാർഷിക രാജ്യയ്ക്കാണ് അറിയപ്പെടുന്നത് കാരണം ഇന്ത്യയില് പല സംസ്ഥാനങ്ങളും വലിയ രീതിയില് വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ കൃഷി ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങള്ണ്ട്. ചോള ചോളമായിട്ടും അത്പോലെ തെന്നെ നെല്ലായിട്ടും അത്പോലെ ഗോതമ്പായിട്ടും ഒരുപാട് പച്ചക്കറികൾ പയങ്ങളൊക്കായിട്ട് കൃഷി ചെയ്യുന്ന ഒരുപാട് സംസ്ഥാനങ്ങള്ണ്ട്. ഇത്തരം സംസ്ഥാനങ്ങൾ അവടെന്ന്ള്ള പക്ഷ അവ്ടുന്ന് ഭക്ഷ്യ പദാർത്ഥങ്ങള് മറ്റു സംസ്ഥാനങ്ങളിലേക്കും മ റ്റു രാജ്യങ്ങളിലേക്കട ക്കം വലിയ രീതിയില് കയറ്റുമതി ചെയ്യുന്ന ഒരുപാട് സമ്പ്രദായം അമക്ക് കിട്ട് അമ്മളെ നാട്ടിലുണ്ടെന്ന്ള്ള. അപ്പൊ ഇതേപോലെ നമ്മളെ നാട്ടിലെ കർഷകര് ന്ന് പർഞ്ഞാ തന്നെ നമ്മള് നമ്മള് ഈ ലോകത്തിന്റെ അല്ലെങ്കി അമ്മള് ഈ ക നമ്മ ലോ അമ്മള് ഈ രാജ്യത്തിന്റെ നെടുന്തൂണാ അവരെ കൃത്യമായി സംരക്ഷിക്കണം. ഇപ്പൊ ഇങ്ങള് പർഞ്ഞ കാര്യച്ചാ നമ്മളെ നാട്ടിലിപ്പൊരുപാട് കർഷക സമരങ്ങൾ നടക്ക്ണ്ട്. അത് അവർ ക്കവരുടേതായിട്ട്ള്ള അവകാശങ്ങൾ ലഭിക്കുന്നില്ല എങ്കിൽ അവർ സ്വാഭാവികമായിട്ടും ഇത്തരം സമ്പ്രദായങ്ങളെ എതിർക്കാനും അവരെയൊക്കെ എതിരെ പോരാടാനും തയ്യാറാകും. അപ്പൊ നമ്മളെ സർക്കാർ സ്ഥാപനങ്ങൾ ഇത്തരം രീതികൾ അവരെ കൂടി പരിഗണിച്ചിട്ടാകണം എന്ത് നിയമങ്ങളും മറ്റു കാര്യങ്ങൾ തൊടങ്ങേണ്ടത്. അവർക്ക് താങ്ങുവില വർദ്ധിപ്പിച്ച് കൊടുക്കുന്ന അങ്ങൻത്തൊരുപാട് പരിഷ്കരണങ്ങള് കൂടുതൽ കൊണ്ടുവരണം കാരണം അവരില്ലായെങ്കില് ഒരിക്കലും നമക്ക് ത്യാ ജീവിക്കാനേ സാധി ക്കില്ല കാരണം അവരുടെ അവ്ടെന്ന് വെരുന്ന ഭക്ഷണങ്ങളാണ് ഒരു മനുഷ്യരെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ താമസിക്കാനുള്ളരു വഴിയന്ന് പറഞ്ഞാല് ഇപ്പൊ, നമ്മളെ ഇനിയിപ്പോ ഇനി കൃഷിയെ പറ്റി പറയുമ്പോ കൃഷിക്ക് വളർച്ചക്ക് ഒരുപാട് പദ്ധതികളണ്ട്പ്പൊ, ഇന്നത്തെ കാലത്ത് ഒരുപാട് പുതിയ പുതിയ രീതിയിലുള്ള ഒരുപാട് ആധുനിക സാങ്കേതിക വിദ്യകൾ ഇപ്പ ഉണ്ട്. നമുക്ക് അറിയ ഭക്ഷണം, വെള്ളെത്തിക്കാനും, മറ്റുള്ള കാര്യങ്ങൾൊക്കെ ഇപ്പമ്മക്ക്റിയ ഈ, നെല്ലൊക്കെ കൊയ്യാനും മറ്റു കാര്യങ്ങളക്കൊക്കെ ഒരു പാട് പുതിയ പുതിയ സജ്ജീകരണങ്ങളും പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ട്രാക്ടറുകളുടെ വ്യത്യസ്തമായ രീതികളിൽ ഇവിടെ അവതരിപ്പിച്ചു. അപ്പ ഞാൻ മനസ്സിലാക്കുന്ന ഇത്തരം രീതി രീതിയിലും കാലം പുരോഗമിക്കതോറും വലിയരീതിയിൽ മാറ്റങ്ങൾ സംഭവിക്ക എന്നല്ലാതെ, വേറെ ഞാൻ മനസിലാക്കുന്നു കുറയോന്നുള്ളരു കാര്യം ഇവിടെ സംഭവിക്കണില്ല എന്നുള്ളതാണ്. കാരണം കാലംഇഞ്ഞുപുരോഗമിക്കാണ് വലിയ രീതിയിൽ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോവലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇനിയും കാലത്ത് സംഭവിക്ക എന്നുള്ളതാ. ഇപ്പൊ ഞാൻ പിന്നെ പിന്നെ വെച്ച നമ്മള് ജലസേചനം ഇപ്പൊ നമ്മള് ഈ, നമ്മളുടെ സോഷ്യൽ മീഡിയ, മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മള് ഒരുപാട് രീതിയില് ഇങ്ങനെ ഒരുപാട് വീഡിയോകൾ മറ്റു കാര്യങ്ങളൊക്കെ കാണും. അതോ, ഇത്തരം വലിയ രീതിയിലുള്ള ഈ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങള് അപ്പൊ പലടത്തും പല രീയിലാണ് വെള്ളം നനക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഇതിടത്തും പലടത്തും ജലസേചനങ്ങൾ, പോലെ ഒരുപാട് പദ്ധതികൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഇത്തരം ഒരുപാട് പദ്ധതികളൊക്കെ നമ്മ നമ്മുടെ നാട്ടിലും കൊണ്ടുവന്നിട്ട് കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് പദ്ധതികള് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങള് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടകുവാണെങ്കിൽ, ഒരു പരിധി വരെ ഞാൻ മനുസിലാക്കുന്നു ഇനിയും ഒരുപാട് രീതിൽ നമുക്ക് വളർച്ച വളർച്ച കൊണ്ടുവരാൻ പറ്റുന്നുള്ളതാണ്. സബ്സിഡി കാരൃങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ കൊണ്ട് വ്യക്ത എല്ലാം കൊണ്ടും ഭയങ്കര രീതിൽ നമുക്ക് വേണം എന്നുള്ളാതാണ്. പിന്നെപ്പൊ ഇതില് പ്രയാസം എന്ന് പറഞ്ഞാ കാലാവസ്ഥ വ്യതിയാനാണ്, ഇത് ഏറ്റവും ഒരു പ്രയാസം കണ്ട് ഉള്ളത് എന്നുള്ളതാണ്. അപ്പൊ ചോദിക്കുകയാണെങ്കില്, ഇങ്ങള് എത്ര രീതിയില് നിങ്ങള വീട്ടില് ഇങ്ങളെ കുടുംബക്കാര്, വലിയ വലിയ കൃഷികൾ ചെയ്യുന്ന ആരെങ്കിലുംമൊക്കെ ഉണ്ടോ?
ഞങ്ങള് കൃഷി പറഞ്ഞാല് ഒരു വഴുതനങ്ങ, കൃഷി ചെയ്യുന്നുണ്ട്. വെണ്ടയ്ക്ക കൃഷി ഞാൻ വെണ്ടക്ക കൃഷി ചെയ്തിരുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഞമ്മക്ക് ഈ പഞ്ചായത്തുകളിൽ നിന്ന് തന്നെ വിത്തുകളും, പലവിധ തൈകളും കിട്ടുന്ന കൊണ്ട് തന്നെ നമ്മൾതിൽ അത് നമ്മള പരീക്ഷീച്ച് നോക്കും, വീട്ടില് വന്ന് നമ്മള് കുയിച്ചിട്ട് നോക്കും. അതിന് വേണ്ട കാര്യങ്ങളും അതൊക്കെ നമ്മൾ പരിപാലിക്കുവാണല്ലോ, എന്നാലെ കൃഷി മുന്നേട്ട് ഉണ്ടാവുള്ളു. അതെ അ, അങ്ങനെ ചെയ്ത് അങ്ങനെ ഒരു ചെറിയ കൃഷി തോട്ടമായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കും കൊണ്ട് നടക്ക ഇപ്പോ, തക്കാളികള് അങ്ങനെ നമ്മുക്ക് കുറച്ച് നമ്മൾ ചെറിയ ഇ തോട്ടംഉണ്ട്. അപ്പംഅതില് അങ്ങനെ നമ്മുക്ക് കഴിയുന്നതൊക്കെ ഇങ്ങനെ കൃഷി ചെയ്ത് നടക്ക. അത്രേ ഉള്ളു.
അതെ, എന്തായും നമുക്ക് ഒരുപാട് സംസാരിക്കുള്ള വിഷയമാണ്. നമ്മളനുസരിച്ച് നമ്മളെ യുവ തലമുറയൊക്കെ ഇത്തരം കൃഷിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരുപാട് മോഹ വാഗ്ദാനങ്ങൾ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത്നിന്ന് ഉണ്ടാകണം. അതിന് നമ്മള് ബജറ്റുകളിലാണെങ്കിലും, ഒരുപാട് രീതിയിൽ പണം സാമ്പത്തികമായിട്ട് ഇത്തരം ഈ മേഖലയിലേക്ക് ചെലവഴിക്കണം. എന്നുള്ളതാണ് വിഷയം. പറയാനുള്ളത്. നമുക്ക്എന്തുവാ ഒരുപാട് സമയം കിട്ടുമ്പോ ഒരുപാട് സംസാരിക്കാനുള്ള വിഷയം കൂടിയാണ് കൃഷി എന്നുള്ളത്. നമുക്ക് ഒഴിഞ്ഞ ഇനി ഒരുപാട് സമയം കിട്ടുമ്പോ നമുക്ക് വീണ്ടും ഈ വിഷയത്തിൽ നമുക്ക് സംസാരിക്കാം. നമുക്ക് എന്താവാ താൽക്കാലികമായി നമുക്ക് അവസാനിപ്പിക്കാം.
എന്നാ ശരി.
എന്നാ ശരി